ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ഓക്കേ
ആഹ് എന്തുവാ ആഹ് അല്ല നിങ്ങൾക്കൊരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ
ആഹ് ഒരു ഒരു ഹോട്ടല് ഉണ്ട്
വിളിക്കണംന്ന് വിചാരിച്ചതാ അപ്പം എന്തോ സ്പെഷ്യൽ ബിരിയാണി എന്തോക്കെ വെക്കോന്ന് പറഞ്ഞപ്പോ അതിന്റെ റെസിപ്പി ഒന്ന് ചോദിക്കാനായിട്ടാ വിളിച്ചേ
അത് പിന്നെ ഞങ്ങൾക്കൊരു ഹോട്ടല് ഉണ്ട് അതായത് ഈ നമ്മൾ രണ്ട് രീതി ചെയ്യുന്നുണ്ട് വീട്ടിലെ ഊണ് എന്നുള്ള രീതിയും ഈ ബിരിയാണി ഐ- ഈ ഈ വഴിയോരങ്ങളിൽ വെച്ചിട്ടുള്ളതുണ്ടല്ലോ അങ്ങനെയ ഇപ്പൊ ചെയ്യുന്നത് ഇപ്പ ഗ്യാസിന്റെ ഇതൊക്കെ വന്നപ്പോഴേത്തെക്കും ആകെ കൊണ്ട് ബുദ്ധിമുട്ട് രുന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അപ്പോഴത്തേക്കും നമ്മള് വീ ട്ടിലെ ഈ വിറകടുപ്പിലോക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ വഴിയോരങ്ങളിൽ കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ അത് നോക്കിയായിരുന്നു അതുകൊണ്ട് ഹോട്ടല് ഇപ്പം വലുതായിട്ടൊരിതില്ല ഹോട്ടല് ഒരു ചെറിയൊരിത് നമ്മൾ ഈ തട്ടുകട പോലെല്ലേ ആ സമയത്ത് മാത്രം ഇപ്പം തുറക്കാറുള്ളൂ തട്ടുകട ഈ ദോശ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇപ്പൊ ഹോട്ടല് പ്രവർത്തിക്കുന്നുള്ളു ബിരിയാണിയുടെന്ന് വെച്ചാല് ഞങ്ങള് നോർമൽ ഒരു സാധാ ഒരു ബിരിയാണി ഇത് വെച്ച് തന്നെയാണ് ചെയ്യുന്ന രണ്ട് രീതി ചെയ്യും ഈ നെയ്ച്ചോറും നെയ്ച്ചോറും ഉം ഈ ബീഫ് കറി അങ്ങനെ ചെയ്യും പിന്നെ ബിരിയാണിയും സാദാ ബിരിയാണിയില്ലേ ദം വച്ച ബിരിയാണി ഞങ്ങള് ഇങ്ങോട്ടുള്ള സൈഡ്ന്ന് വെച്ചാല് ബിരിയാണിക്ക് നമ്മള്
അവിടുന്ന് ആഹ് ആ ഹോട്ടലിൽ നിന്നുണ്ടല്ലോ ഞങ്ങുടെ രണ്ട് കഴിചിട്ട് ന്ന് പറഞ്ഞിട്ട് നല്ലതാന്ന് പറഞ്ഞു അപ്പഴ അത്ണ്ടാ ചോദിച്ചത് ദംമ്പിരിയാണി ആഹ്
ആഹ് അതെ അത് വെച്ചാ വേറെന്നുല്ല നമ്മള് കൈമ കൈമയുടെ അരിയുണ്ട് കൈമ അറിയോ നല്ല മണം ഉള്ള കൈമാ അരിണ്ട് ബിരിയാണിയുടെ കൈമ അരിയിലാണ് ഞങ്ങള് സാധാരണ വെക്കാറ് പിന്നെ നെയ് ഉപയോഗിക്കുന്നത്. സ ഈ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാ നല്ല നെയ്യാ നാടന് നെയ്യ് മനസിലായില്ലേ വേറെ വേറെ ഒരു നെയ്യും കാര്യ കാര്യങ്ങളൊന്നൂല്ല പിന്നെ കൂട്ടുണ്ട് നമ്മൾ ഈ മസാല ചേർക്കുന്ന കൂട്ടുണ്ട് അത് നമ്മള്ടെ എന്റെ എന്റെ വാപ്പാടെ ഉമ്മ ഉണ്ടാക്കുന്നതാ അവർക്ക് ഈ പരമ്പരാഗതമായി കൈമാറിയൊരു കൂട്ടുണ്ട് മസാല ചേർക്ക്‌ ൽ അല്ലാതെ ഫില്ല് അധികമായിട്ട് ഈ കൂടുതൽ ഈ കളറോ അങ്ങനെ ഒന്നും ചേർക്കത്തില്ല എല്ലാറ്റിലും നമ്മള് ഫസ്റ്റ് ഈ എണ്ണ ഈ നെയ്യിലാണ് എല്ലാം വരട്ടിയെടുക്കുന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഒരു തവണ കണ്ടിട്ടേ ഉള്ളൂ ഇത് വെക്കാനായിട്ട് വേറെ പാചകക്കാരൊക്കെ ഉണ്ട് ഞാൻ ഒരു തവണ കണ്ട താണ് പറയേണെ ഞാനും ഇപ്പ വീട്ടില് ഈ വീട്ട്ന്നും കൊണ്ടുപോകുന്ന ബിരിയാണില്ലേ അതില് ഞാനും വെച്ച് കൊടുക്കാറുണ്ട് അപ്പൊ ഈ നെയ്യ് നമ്മൾ ഇട നെയ്യ് ഇട്ട ശേഷം ഗ്രാമ്പൂ പട്ട ഏല ഏലക്കൊക്കെ ഇല്ലേ ഏലക്ക പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് കുരുമുളക് ഇടും കുരുമുളക് പൊടിയല്ല കുരുമുളക് കുരുമുളകും ജീരകം സാദാ ജീരകം പെരുംജീരകല്ല സാദാ ജീരകം
ആഹ
അതിട്ട് ജസ്റ്റ് ഒന്ന് ഹ് വഴറ്റിയെടുക്കും വലുതായിട്ട് വരട്ട് അത് ചെറിയ തീയില് അതിനു ശേഷം നമ്മള് സവാളയല്ലേ സവാള ചെറുതായിട്ട് അരിഞ്ഞി ഒരു അതായ നമ്മളെ കിലോ എത്രയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മള് ചെയ്യുന്നത് അപ്പൊ സവാള് ചെറുതായിട്ടരി പിന്നെ അരിഞ്ഞിട്ട് അതിലേക്ക് ഇടും അതിലേക്ക് ഇട്ടിട്ട് ഈ സവാള ഒന്ന് ആഹ ഒരു ഒരു തരം വഴണ്ട വരുന്ന സമയത്തിന് നമ്മള് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് ആഡ്യ്യുന്നുണ്ടെങ്കിൽ അതും എടുത്ത് നമ്മള് അതിനകത്തോട്ട് ഒരുമിച്ച് കലർത്തിയിട്ട് നമ്മള് ചെയ്യും
ഉം
കേക്കുന്നുണ്ടോ തിരിച്ചൊരു പ്രതികരണം വരുന്നില്ല കേൾക്കുന്നുണ്ട്ആ ഓക്കെ അപ്പൊ അതിനു ശേഷം നമ്മള് ഇതിന് പാകമായിട്ടുള്ള ആഹ അതെ ഈ മഴ ആയത കൊണ്ട് ഈ നമ്മളുടെ നെറ്റ്വർക്കിന് പ്രശ്നുണ്ട് അതായിരിക്കാം മഴയായതുകൊണ്ട് ഇവിടെ ആണെങ്കില് ഇതിൻ്റെ കണക്ഷന് വൈഫൈ കണക്ഷൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് മഴയുടെത് ഉണ്ടായിരിക്കാം ഇവിടെൊന്നും മഴയില്ല പക്ഷെ അറിയില്ല എവിടെയെങ്കിലും ഇനി ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോന്ന അറില്ല ഇന്നലെൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതനുസരിച്ചിട്ടെ ആഹ ഇനി അതിന്റെ ബാക്കി പറയാം അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മള് ആഹ എത്ര ആവശ്യമായിട്ടുള്ള വെള്ളം ചിലര് പറയും വറ്റിച്ചെടുക്കൂന്ന് പറയാം എന്താെും
അത് പറ്റത്തില്ല മറ്റേ രീതിയിൽ ആണെങ്കിലേ പറ്റത്തുള്ളൂ വറ്റ ചെടുത്ത് എപ്പോഴും കുഴയാറുണ്ട് ചോറ്
ഓഹ് എന്നെ കൊൊണ്ട് വറ്റിക്കാൻ പറ്റത്തെ യില്ല അത് കുഴഞ്ഞഞ് പായസമായിപ്പോവും കാരണം അതുകൊണ്ട് വറ്റിക്കലില്ല അവര് ഇര് ചെയ്യുന്ന വെച്ചാല് ഇതിലേക്ക് എത്ര ഉച്ച ധാരാളം വെള്ളം ഒഴിച്ചിട്ട് എഹ് ചെറുതായിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കും ഈ വെള്ളത്തിന് മുകളില് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നന്ന് വെച്ചാല് ഈ ചോറുകൾ തമ്മിൽ ഒട്ടിയിട്ട് ആ ഒരു പശ ഉപ്പ് വരത്തില്ല ചോറുകള് തന്നെ അതന്ന നാരങ്ങി ഒഴിക്കുന്നത് എന്നിട്ട് ഈ വെള്ളം തിളക്കും നല്ല രീതിയിൽ തിളക്കും ഈ തിളക്കുന്നതിലെ കുട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റേ ന്റെ പേര്ന്ത നെയ്യ് നെയ്യ് ഇട്ട് കൊടുക്കും നെയ്യ്ട്ട് കൊടു തിളയ്ക്കുമ്പോ നമ്മള് ഒരു അഞ്ചു മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന കൈമ നല്ല രീതിൽ കഴുകണം കൈമയുടെ ഈ ഈ അരി ക്ക് നല്ലൊരു മണ ഉണ്ടായിരിക്കും അത് അരി നമ്മള് നോക്കി തന്നെ വാങ്ങണം അത് ഒരു നമ്മള് ആഹ് നമ്മള് ഏതൊരു ഫുഡഡും ശരിയാവാം ബിരിയാണി റെഡി ആവാനായിട്ട് നമ്മൾ അരി നല്ല പോലെ നോക്കി വാങ്ങണം അപ്പം ഇത് കഴുകി ഇത് അരിയുടെ ആ പശപ്പൊക്കെ മാറി ഇതാക്കിയിട്ട് കൊർച്ചേരം ഊറ്റി വെച്ചേക്കുന്ന അരിയടുത്ത് നമ്മള് ഇതിലേക്ക് ഇടും ഇതിലേക്ക് ഇട്ടിട്ട് ഇത് തിളയ്ക്കും തിളച്ച് ഉ ഉപ്പിടും പാകത്തിന് ഉപ്പിട്ട് നി അവിടയൊക്കെ ഉപ്പിട്ടല്ലേ ചെയ്യുന്നെ ഞങ്ങള് ഉപ്പിടും കേട്ടോ ഉപ്പിടും ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് അരി ഇടയ്ക്കിടക്ക് വെന്തോന്ന് നോക്കും മൂടി വെക്കും
ഉം.
പിന്നെ വെറകടുപ്പിലാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ വല്ല്യ ക്കെണ്ടെങ്കി വിറകടുപ്പിലേ വെക്കുള്ളൂ പുറത്തോട്ട് വെച്ചിട്ട് പ്പം.
അല്ലെ
വല്യ ചെമ്പും മാത്രല് ചരിവൊൻ ചരിവ് മറിയോ ഞങ്ങളടെ. കെ ചരുവന്നറിയും വല്യ വാവട്ടമുള്ള ചരുവാണ് പണ്ടൊക്കെ നമ്മളിവിടെ ഈ. ഇറച്ചി കഷ്ണങ്ങളൊക്കെ കൊണ്ട് വരുമ്പോൾ സൂപ്പ് ഉണ്ടാക്കി കഴിക്കും അങ്ങനെ ഒരു വല്യ ചരു രുവുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ചരുവങ്ങളുണ്ട് ആ ചരുവത്തില്. ആണ് ഇത് വെക്കുന്നത് എന്നിട്ട് ഇടയ്ക്കിടക്ക് നമ്മൾ തുറന്ന് തുറന്ന് നോക്കും അതിനനുസരിച്ച് തീയിട്ടു കൊടുക്കും. അപ്പൊ ഇത് ഇത് നമ്മൾ റെഡി ആയി വരുമ്പോയ്ത്തേക്കും. വല്ല്യ നമുക്കൊരു. ഈ തടിയല്ലല്ല നാര് വെച്ചിട്ടുള്ള അരിവാലയുണ്ട് അരിവാലയന്ന് പറയും. അരി ഊറ്റുന്ന സാധനമില്ലേ അരിവാല വലിയ മുറം മുറ ത്തിന്റെക്കെ പോൽത്തെരു അരി അരിവാലയുണ്ട് അതിലേക്ക് ഇത് വേവമ്പോഴത്തേക്കും വേവ ച്ചാല് ഭയങ്കരവായിട്ട് വെന്ത് പോവരുത്. അതിനൊരു വേവ് കണക്കുണ്ട് നമ്മൾ കടിക്കുമ്പോ മ്മൾ ആ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങട് പിതുങ്ങിയും പോകരുത് പക്ഷെ വേവയും ചെയ്യണം. ആ രീതിക്ക് കാരണം എന്താ ആ വേവിൽ എടുക്കുന്നന്ന് വെച്ചാ നമ്മള് ദമ്മിടുമ്പം. ഇതിരുന്ന് കുറച്ചുകൂടെ വേവും ആ ആവിയില് അതുകൊണ്ട്. ഒരു ഒരു മുക്കാൽ വേവ്ന്ന് പറയില്ലേ മുക്കാൽ വേവ് ആവുമ്പോഴത്തേക്കും. നമ്മള എടുക്കണം എടുത്ത് അരി ഊറ്റി മാറ്റി വെക്ക അതിന് ശേഷം.
ഉം
സാധാരണ നമ്മള ഈ. ഇത് വെക്കുന്ന പോലെ തന്നെ ഉം ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ചിക്കൻ കറിയുടെ റെസിപ്പി പറയണോ? അതും ഇതുപോലെ തന്നെ ചിക്കൻറത്. നമ്മള് ആദ്യമേ ആഹ് ഇത് ഒഴിക്കും എണ്ണ ഒഴിച്ച് അതില് ഗ്രാമ്പൂ പ ട്ട ഇടും കേട്ടോ ചിക്കൻന്റെ അതിനകത്ത് ഗ്രാമ്പൂ പട്ടയിട്ട്.
ഉം.
റ്റം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആണ് ആദ്യം ഇട്ട് വരട്ടണെ അപ്പൊ ഒരു മണം വരും നല്ല രീതി ക്ക് ആ മണത്തിലേക്ക് ഇത്. സവാള കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാം ഒക്കെ ഇട്ടിട്ട് പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റിയ ശേഷം. ഈ മസാല നമ്മള് പുരട്ടി വെക്കില്ല ചിക്കനില് സാദാ ചിക്കൻ തന്നെ പെറുക്കിയിടും. മഞ്ഞപ്പൊടി ഇടും ആ മഞ്ഞപ്പൊടി ഇട്ടതില്. ആ ചിക്കനും മഞ്ഞപ്പൊടിയും വരട്ടിയ ഈ മ മറ്റേ നമ്മള് പട്ട കാര്യങ്ങളെല്ലാം കൂടെ. ഇതിരുന്ന് മിക്സ് ആവും എന്നിട്ട് ഈ ചിക്കൻ നിന്ന് തന്നെ. പിന്നെ വെള്ളം ഇറങ്ങും വെള്ളം ഒഴിക്കില്ല.
ഉം ഉം.
അതിൽ തന്നെ വെള്ളം ഇറങ്ങിട്ട് ഈ ചിക്കൻ അതിൽ തന്നെ വേവും എന്നിട്ട് ഇതിലേക്ക്. ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മള ഒരു പ്രത്യേക കൂട്ടുണ്ടന്ന് പറഞ്ഞില്ലേ ആ കൂട്ട്. അത് പ്രത്യേക ഒരു ആ ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്ക്യാണ് കാരണം എനിക്ക് തോന്നുന്നു മല്ലി. കാര്യങ്ങളെല്ലാം കൂടെക്കെ വരട്ടി പൊടിക്കുന്നതാണ് മല്ലി മുളക്. തിന്റെ എല്ലാം കൂടെ ഒരുമിച്ച് പൊടിക്കുന്ന ആ കൂട്ടിനെ കുറിച്ച് എനിക്കറിയില്ല. അതെ അതെ അതായിരിക്കും ഇതിന്റെ രുചി വരുന്ന പ്രത്യേക രുചി ആ കൂട്ട്. മസാല കൂട്ട് വേറൊരു മസാല ഇവർ ഉപയോഗിക്കാറില്ല. വീട്ടിലും ഇപ്പ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കൂട്ട് തന്നെയ എല്ലാ കറിക്ക് ചിക്കൻ ഒക്കെ വെക്കുമ്പഴേ. ഉപയോഗിക്കുന്നത് അപ്പൊ ഈ കൂട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഈ ചിക്കൻ ന്നറങ്ങിയ വെള്ളത്തിൽ തന്നെ ഇതിരുന്ന് വേവും. വെന്ത് ഇതെല്ലാം പിന്നെ സെറ്റായിട്ട്. ലാസ്റ്റ് നമ്മള് മല്ലി ഇല വിതറും ഈ ചിക്കന്റെ അതിനകത്തേക്ക് വിതറിയതാക്കി നമ്മൾ മാറ്റിവെക്കും ഈ മാറ്റിവെച്ച പാത്രത്തിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരുന്ന അരിയിടും അരിയിട്ടിട്ട് ഇതിനിടയിൽ ഞാനാണ് കാര്യം പറയാൻ വിട്ടുപോയി നമ്മളീ ക്യാഷുവും മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെയല്ലേ ഉണക്കമുന്തിരി അതെല്ലാം കൂടെ ഒരു ഇതിനകത്ത് വരട്ടി മാറ്റി വെക്കും അതുപോലെ സവാളയും വഴട്ടി മാറ്റിവെക്കും ആഹ് അതെ അത് ഞങ്ങളിട ത്തില്ല ഇടലില്ലാട്ടോ അപ്പൊ ഇത് മാറ്റി വെച്ചിട്ട് ഈ വേവിച്ച അരി ഇതിലേക്ക് മു മുകളിലേക്ക് തട്ടി ഇതിന് മുകളിൽ കുറച്ച് എണ്ണ ആ നെയ്യും ഈ വറുത്ത സംഭവങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മള് അടച്ചു വെക്കും അടച്ച് വെച്ചിട്ട് വേണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് പൈനാപ്പിളിടും ഗരം മസാലയും വിതറും വിതറി നല്ല രീതിക്ക് പിന്നെ ഒരു അടപ്പ് കൊണ്ട് ഇറക്കി ഇറക്കി അടച്ച് മൈദ കൊണ്ട് സൈഡെല്ലാം ഇതാക്കി കനല് വാരി അതിന് മൊ മുകളിലിടും അതൊരു പ
ആഹ്
അല്ല പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് ആക്കുമ്പോ അടി പൊളി ബിരിയാണി റെഡി
ഉ ഒന്ന് പരീക്ഷിച്ച് നോക്കണം
അതെ അതെ അതെ